ഹലോ
ഹലോ
ആഹ ഇപ്പൊ കിട്ടി
ആഹ പിന്നെ
ആഹ പിന്നെ എന്താ അങ്ങനെ പോണ്
ആ ഇല്ല മഴയില്ല പക്ഷെ ഭയങ്കര തണപ്പാ
ഉം ഇങ്ങക്ക് പിന്നെ ശീല ആയിണ്ടാവുലെ തണപ്പൊക്കെ
ശീലായി ഇന്നാലും ഒരു മടി
ഉം ഉം
മുറ്റത്ത്ക്കണ്ട് എറങ്ങാനേ
അതാണ് തണുപ്പാവുമ്പോ ഒരു മടിയെന്നെ
മുറ്റം അടിച്ച് വാരാൻ വേണ്ടി എറങ്ങാനണ്ട് തോന്നണില്ല അപ്പൊ ഏതായാലും അക അടിച്ച് വാരട്ടെ പറഞ്ഞി പറഞ്ഞിട്ട്
ഏ
അത് കഴഞ്ഞിട്ട് മുറ്റത്ത്ക്ക് എറങ്ങാ പിന്നെ അണ്ട് ഇറങ്ങുമ്പോണ്ട് ചൂടായിക്കോള്ളൂ
ഉം പണിയെടുക്കുമ്പോ അങ്ങനെ ഇതാവും ള്ളുലെ
പണി എടുക്കുമ്പോണ്ട് ചൂടായിക്കോളും സ്റ്റാർട്ടിങ്ങേ കാല് നനക്കാനൊരു മടി
ഓ കാല് നനക്കണേന്നല്ല ഈ ഇവ ഇവിടെ ഉ ച്ചക്ക് അല്ല മഴ പെയ്താ ഭയങ്കര ഒരു എന്താ പറയാ ചീന മണ്ണല്ലെ
ആഹ
ഒട്ട്ണെ മണ്ണല്ലേ കാലില് വിരലിന്റെ ഇടയിലൊക്കെണ്ട് മുറിയായിട്ടേ
ആഹ
അപ്പൊ നനഞ്ഞ് കഴിഞ്ഞ ആഹ അതെ അതെ നനഞ്ഞ കഴിഞ്ഞ പിന്നെ വേകു നേരം വരെ നനവാ അപ്പൊ ഉള്ളത്തെ പണിയണ്ട് കഴിഞ്ഞിട്ട് പുറത്തക്കറങ്ങിയാ പിന്നെ
ഉം
ഒറ്റയടിക്ക് ഒന്ന് കുളിച്ചച്ച് കേയറാലോ
ഉം
അ പിന്നെ ഉച്ചക്കക്കന്ന് ചിക്കന ആാണ്
ആഹ ഇവിടെ അങ്ങനെന്നെ ചിക്കന് സൺഡേ ആവുമ്പോ എന്തെങ്കിലും ഒരു സ്പെഷ്യല് വേണംോ
സ്പെഷ്യലൂടെ വെള്ളിയാഴ്ച്ചേ
ഉം ആഹ് വെള്ളി നിർബന്ധാണ് ഇറച്ചി നിർബന്ധം ഉ
അയ്യോ വെള്ളിയാഴ്ച ഇവിടെ ഒന്നുംല്ലെങ്കി വരെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തവരെ വീട്ടില് പിന്നെ ഒരന്തണ്ടാവുല്ലാറിയും
ഉ അത അങ്ങനെയാണ് ഇവിടൊക്കെ അങ്ങനെ തന്നെ ബീഫ് നിർബന്ത
അവിടെ എത്രയയാപ്പോ ബീഫിന്
ഇവിടെ നാന്നൂറിന തോന്നുന്നത്
ആഹ ആഹ എല്ലാർക്കും ഇതേ റേറ്റന്നെ ആഹ അതെ
ഉം കൂടുംന്നൊക്കെ ന്യൂസിലൊക്കും കണ്ടീ നി എന്താ അറിയില്ല
വെല്യ പെരുന്നാള് കഴിഞ്ഞീന്റെശാണ് വെല കൂടിയത്. അതുവരെ മുന്നൂറ്റി അറുപതായിരുന്നു
ആഹ് ആഹ്, ആവടിം അങ്ങനൊക്കെന്നേനി
ആഹ്‌ ആഹ്‌ അ പിന്നെ വല്യര്ന്നാള് കയ്ഞ്ഞീന്റെശം പോത്തിനെ കിട്ടാതായി
ആഹ്‌
അപ്പവര് വെല കൂട്ടി
ആഹ്‌
പിന്നെന്തൊക്കെ
പിന്നെ വെടെന്ന് മന്തിയാ സ്പെഷൽ നെയ്ച്ചോറ് വെച്ചാലോ ചോദിച്ചു ഇനി അപ്പൊ മക്കൾക്ക് നെയ
ആഹ്‌ ഓൽക്പ്പോ നൈചോറൊക്കോൽക്ക് ഔട്ട് ഓ ഫേഷായി
അപ്പ കൊറേ ദിവസായി മന്തിണ്ടാക്കി ഇത് അപ്പൊ ഉമ്മക്കും പാപ്പക്കൊന്നും വല്യൊരിഷ്ടല്ല. ണ്ടാക്ക്യ തിന്നും അവരെ അപ്പായതല്ലേ
ഓൽക്കൊക്കെ ഇഷ്ടം ഞമ്മളെ കൊഴച്ച് ബിരിയാണിം
ഉം ഉം
അല്ലെങ്കില് നെയ്ച്ചോറൊക്കെ ഔ ടധികം ധം ബിരിയാണി ഉണ്ടാക്കൂലലെ. കൊഴച്ച് ബിരിയാണി ണ്ടാക്കൂലലെ
ഇല്ല അങ്ങനെല്ല ദമ്മ
ആഹ്‌ ദമ്മാണത് ആഹ്‌ ഇവടധികം അതാണ് ആഹ്‌ അതന്നെ ഈ കൊഴച്ചി ബിരിയാണി
ആഹ്‌ അതന്നെ ആഹ്‌ ദമ്മ്ടാതെ ഒക് ക്ക ഐലന്നെ ലേ. ചിക്കൻല് ചിക്കൻല് വെള്ളൊയ്ച്ച് അയ്ക്കരിടും അങ്ങനെല്ലേ
ആഹ് ഞങ്ങളധികം ബീഫാണ്ടാക്ക
ആഹ്‌ ബീഫാലെ
ഉം ചിക്കൻന് വല്ലാതെ ഇഷ്ടല്ല. ചിക്കന് വടെ മ്മാക്ക് മ്മ തിന്നൂല
ഏഹ്‌
ഞാപ്പ പിന്നെ വല്ലാതെങ്ങനെ ചിക്കൻലുണ്ടാക്കൂല
ആഹ്ഹഹ്‌
ഒക്കെ ബീഫ്
മക്കക്കൊക്കെല്ലതും പറ്റാതി ല്ലേ
ആഹ്‌ മക്കക്കധികം ചിക്കനാഷ്ടം
ഉം അത് പിന്നെ അങ്ങനെന്നെ. വടൊക്കെ അങ്ങനന്നെ ചിക്കനായാ മതി
ചിക്കൻനോടാണ് കൂടുതലിഷ്ടം
ഉം ആഹ് ചിക്കൻ പൊരിക്കണ്ടെയെരുലെ പൊരിച്ചത്തിനോടെക്കുലേ കൂടുതല് താല്പര്യം
പൊരിക്കാൻ ഞാനങ്ങനെ ണ്ട് പൊരിക്കൂല
ഏഹ്
പൊരിച്ച് കഴിഞ്ഞാ പിന്നെ അതന്നെ
ഉം ഉം
കറിവെച്ച എത്ര പൊരിച്ച കൊടു പൊരി ച്ച് വെച്ചാ അതങ്ങനെ കാണൂല പാത്രം ക
അതന്നെ വടൊക്ക്. ‌ അഹ്‌ മതിയാവൂലോൽക്
അപ്പൊ പിന്നെ ലിമിറ്റിന് എല്ലാർക്കു കണക്കാക്കി പൊയിച്ചഴിഞ്ഞാല്
ഉം.
പിന്നേ ബാക്കി കറിവെക്കും.
പിന്നെ അധികം തിന്നുന്ന നല്ലതു അല്ലല്ലോ ചിക്കനൊക്കെ?
ഉം.
ആ
സത്യം.
ഉം
അ പിന്നെ മോളൊക്കെ ആറില പഠിക്കുന്നെ പക്ഷെ അഞ്ചില് പഠിക്ക് തന്നെ പ്രായപൂർത്തിയായ മക്കളുണ്ട് ഈ ചിക്കനില്ലേ
അതധികം തിന്ന്
ഞാനേ എനിക്ക മക്കക്ക്‌ കൊടുക്കാൻ തന്നെ പേടിയാ.
ഉം ഹെൽത്തി ആയിട്ടുള്ള അതാണ് ഹെൽത്തി ആയിട്ടുള്ളന്ന് അവർക്ക് പറ്റ
ആണോ? ആ ആ ചെറിയ പ്രായത്തിലൊക്കെ ആയ മക്കളൊരു ബുദ്ധിമുട്ട്
ഉം ഉം അത് ശരിയാ സ്
ഉം ഞങ്ങക്കിവിടെന്ന് എങ്ങനെയ ഒരു ഒന്നരെ ഒന്നരയല്ല് രണ്ട് കിലോമീറ്ററിന്റെ മോളില് നടക്കാനുണ്ട്.
ആഹ്
സ്കൂളിലേക്ക്-
നടന്നാരികൂലെ പോവാ
ഉം രാവിലെ ഓട്ടോ ഏൽപ്പിച്ച് വൈകുന്നേരം അവര് ആഹ് നടന്ന് വരും.
ഉം വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും മതിലെ
ആഹ് ഒരുപാട് കുട്ടികളുണ്ടാവും.
ഉം.
ആഹ് ഇപ്പഴൊക്കെ ഈ മക്കള് കുഞ്ഞി കുഞ്ഞി മക്കളൊക്കെ എന്തോരം ബുദ്ധിമുട്ടാ.
ഉം ഉം.
പിന്നെ?
പിന്നെന്താ?
ഇന്ന് പിന്നെ മോള് മദ്രസേ പോയിട്ടില്ല ഇന്ന് ന്നല്ലൊരു ജലദോഷം പിടിച്ചത് കാരണം
ആഹ്.
ഇന്ന് ലീവ് -
ഇപ്പാ നല്ല പനിന്റെ ഒരു ടൈം ആണല്ലോ പനി, ജലദോഷം, ചുമ ഒക്കെയുണ്ട്.
എല്ലാം ഉണ്ട് ഇപ്പൊ ഇന്നലെ എന്റെ പിന്നെ ഇവളേ മോളെ കൂട്ടാകാരീത്തിന്റെ ആനിയന് ഒരു വയസായിട്ടു. എന്ന് മരിച്ച് പനിയായിട്ട്.
പെട്ടെന്ന് വയ്യാതായി ശ്വാസം മുട്ട് വന്ന് ശ്വാസം കിട്ടാതെ മരിച്ച്.
വുങ്ങാ
അതെ പേടിയാണ് ഇപ്പത്തേനി ഉം.. അത് ഇത് ഇരട്ടക്കുട്ടികളായിരുന്നോ? മോൾല് മൂന്ന ആഹ് മൂന്ന് പെൺകുട്ടീള് അയിന്റെ താഴെ രണ്ട് ആൺകുട്ടീള് ഇണ്ടായത.
ആഹ്
ഓഹ് ഭയങ്കര വെഷമായി പോയ് ഇന്നലെ കണ്ടിട്ട് പോയ് കണ്ട്ട്ട് ഞാ കാണാൻ പോണില്ലാന്ന് വിചാരിച്ച്. അപ്പൊ മോള് ഭയങ്കര വെഷമം പറ്ച്ചില്.
ഉം ഉം ഉം
പോയി കാണ ഉമ്മച്ചി ബാപർഞ്ട്ട് അപ്പൊ പോയതാ ഉംഅതെ ഒരു വയസ്സ് ആഹ് ഒര് വയസ്സായിട്ടെ ഉള്ളു.
ഉ ഉം
ഓഹ് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഒരു ആഹ് രണ്ടെണ്ണത്തിനെ അവള് പ്രസവിച്ചതെന്നെ.
ഉം ഉം അവടെ അട്ത്തെന്നാണൊ?
ഇവടെ വീടിന്റെ അട്ത്താ ആഹ് വീടിന്റെ അട്ത്ത.
ഏഹ്
പെട്ടന്ന് പിന്നെ രൺ ഒരാഴ്ച ആയിട്ട് പനി ആയിര്ന്ന് അർഞ്ഞ് പിന്നെ ഇന്നലെ പെട്ടെന്ന് വയ്യാതായി പിറ്റലി കൊണ്ടോയപ്പത്തേക്ക് ഉം അതെ അതെന്നെ അത്പോലെ പോയി. ഞമ്മ്ളെ വീടിന്റെ ഒരൂ മൂന്ന് കിലോമീറ്റ്ർ ആനാല് കിലോമീറ്റർ അപ്പർത്ത്ക്ക്.
ആഹ്
ഇതേ പോലെ പൻച്ച്ട്ട് ഇന്നലെ ഒര് ആറു വയസ്സായ ഒരു കുട്ടി മരിച്ച് അറീണ്ണ്ട് ഇന്നലെ മോന്.
ഉം
ഇപ്പ പനി വന്നാ നല്ലം പേടിക്കണം.
ഉം
വൈറൽപ്പനി ആയതോണ്ടെ
ഉം
പിന്ന
സ്കൂൾളൊക്ക പോവുമ്പയ പേടി അവിട്ന്ന് ഇങ്ങനെ കിട്ടും ചെല കുട്ട്യോള് നല്ലൊം മാറാതെ വര്ന്നോലുണ്ടാവും
ആഹ് ഇപ്പൊ ഒരു വിധം സ്കൂൾലൊക്ക ഇങ്ങൻതന്നേണ്‌ പനിയാണെന്ന് കണ്ട ഓര് വേം വീട്ടിലേക്ക്പറഞ്ഞയക്കും
ഉം ഉം
പിന്നെ മാറിട്ട് പറഞ്ഞയ്ച്ചാ മതി അറിം ഇഞ്ഞെത്ര ദിവസം ലീവ്ട് ത്താലുംവാണ്ടില മാറീട്ട് പറഞ്ഞയ്ച്ചാമതീ അറിം
ഉം
കാര്ണം മാറാതെപോയികഴ്ഞ്ഞാ മറ്റു മക്കക്കും വരും
അതാണ്
ചെൽപ്പോ എല്ലാമക്കളുംഒരുപോലെ പിന്നേ ന്നേ ആരോഗ്യള്ള മക്കളാവുലല്ലോ
ഉം ഉം
അപ്പൊ പിന്നെ
ആഹ്
ചേലോൽക്ക് വന്നാപരന്ന്ബാധിക്കും
ഉം ന്നാ അയിക്കോട്ടെ പത്ത് മിനിറ്റ് ആയിണ്‌ ന്ന ഫ്രീ ആവുമ്പോ മെസ്സേജ്‌ അയക്കണ്ടി
ആഹ് ആയ്ക്കോട്ടെ
ഉം ഉം